ഹലോ കേക്കത്തില്ലേ ആഹ് കേ ആഹ് ശരി ശരി ആഹ്
എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
നാല് മണി വിശേഷം ഷങ്ങളൊന്നു വില്ല
മഴയാണല്ലേ നാല് മണിക്കാപ്പി എന്തായിരുന്ന് എന്താണുന്നുണ്ടാക്കിയത്
ഒന്നും ഉണ്ടാക്കി കഴിച്ച് ചില്ല രാവിലത്തെ ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ചായ കുടിച്ചതേ ഒള്ളൂ
ആഹാ ഞാനിവിടെ നൂഡിൽസ് ഉം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാ മക്കൾക്ക് നൂഡിൽസ് വേണന്ന് പറഞ്ഞു
ഈ പിള്ളാർക്കാ
ഉം ന്യൂഡിൽസ്അങ്ങനെ പിള്ളേർക്കും ഇഷ് ടമാണ് എന്നൊന്നും കഴിച്ചൂടല്ലോ വല്ലപ്പോഴും അവരെ കൊതിക്കു വേണ്ടി ഉണ്ടാ
ആഹ് ആഹ് ആഹ് ആഹ്
അത്ര ഹെൽത്തി അല്ലല്ലോ നൂഡിൽസേ ഉം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
ഇവിടെ അതെ ഞാനും പിള്ളേർക്ക് വല്ലപ്പോഴും മേടിച്ചു കൊടുക്കും എന്നും കഴിച്ചാ അഴുക്കല്ലേ
ആഹ് സത്യവാണ്
ഉം പിന്നെ വിശേഷങ്ങളൊന്നുമില്ല മഴ ഇല്ലായിരുന്നു ഇന്നലെയൊന്നും അതുകൊണ്ട് തുണി എല്ലാം പെറ്ക്കി ഒണ അങ്ങനത്തെ പരിപാടികളായിരുന്നു
ആഹ് നമക്ക് ഇന്നലെം ഇന്നുംക്കെ മഴ തന്നെ
ഒണ്ട് ഒര് തെളിച്ചം ഒണ്ട് ഇന്ന്
ന്നാ നമുക്കൊന്ന് ഉച്ചവരെയും മഴയായിരുന്നു മഴയാണ് മഴയാണ് ഉച്ചവരെ മഴയായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട് ഒന്ന് വെയിലുണ്ട്
ആ ആ
യാത്രയൊക്കെ പോവാറുണ്ടോ
മഴ തന്നെ ആ ഇന്നലെ ഇന്നും ഞങ്ങൾക്ക് ഇവിടെ മഴയി ല്ലായിരുന്നു
യാത്രയൊക്കെ പോവുന്ന ആളാണോ
ആഹ ആഹ് ആഹ വെയിലുണ്ട് ഞങ്ങക്ക് ഇന്ന് ഒരുമാതിരി നല്ല ങ്ങാനും നും ഒക്കെ പറ്റി യാത്ര ആ അത്യാവശ്യം ഇല്ല വല്ലപ്പോഴക്കെ
ആഹ അത് പിന്നെ അങ്ങനെയല്ലേ യാത്രകള് നമ്മള് വല്ലപ്പോഴക്കെല്ലേ പോവൂ
സ്കൂൾ അവധി യെല്ലാരുന്നോ പിള്ളേർക്ക് അവധി സയത്ത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോയി
ഇത് അടുത്താന്നോ
എവടെ
അടുത്ത തന്നെയന്നോ പോയത്
എന്നാ ബീച്ചില് എന്നെ ഇവിടെ ഗുരുവായൂരംമ്പല ഗുരുവായൂരമ്പ- പിള്ളേർക്കും ഒരു സന്തോഷംല്ല ച്ചിലൊക്കെ പോ
ആണ സത്യം അത് നമുക്ക് വലിയവർക്കും
അതെ എനിക്കും ഇഷ്ടമാ കടൽ തീർത്ത് പോയിരിക്കാൻ ഒത്തിരി ഇഷ്ടവാ ആ
ആ ചെന്നാ പിള്ളേർ പോവാന്ന് പറഞ്ഞാല് എനിക്ക് പിന്നെ അവിടെ കൊറച്ച നേരം കൂടി ഇരിക്കണന്ന് തോന്നു
ശരിയാ നല്ല രസ സവാല്ലേ
സത്യയാ സമയം പോവുന്ന അറിയത്തില്ല യാതൊരു ടെൻഷനും ഇല്ല
അതെ അതെ
ആ ഞാൻ വിചാരിച്ച് എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ തോന്നൽ
അല്ലല്ല എനിക്ക് നേരത്തെ തൊട്ടേ ഇഷ്ടവാ പിള്ളേര് പോ പിള്ളേര് പോകുന്ന കൂടെ നമ്മുക്ക് നമ്മൾക്കും താല്‌പര്യം അ ചാള നും പോകാനുമൊക്കെ
ഉം പിള്ളേരുടെ പേരും പറഞ്ഞ് നമ്മളും പോ നമ്മളും അങ്ങ് പോവും ഉ ബീച്ച് പോയിട്ട് പിള്ളേർക്ക് പാർക്കിലൂടെ പോയങ്കി ഭയങ്കര ഇ സന്തോഷം ബീച്ച് കഴിഞ്ഞിട്ട് പിന്നെ അയിന്റെ അടുത്ത് പാർക്കും കാണു അല്ലോ മിക്ക ബീച്ചിന്റെ അടുത്ത് പാർക്ക് കാണും ശരിക്കും പാർക്കിലൊക്കെ പോയേ അവരിന്ന് കളിക്കുന്ന കാണുമ്പോൾ നമ്മൾ കളിച്ചില്ലേലും നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തോട്ടൊന്ന് പോവും പാർക്കിലൊക്കെ ഇരുന്നു പിള്ളേർരുന്നു കളിക്ക ക
ആഹ
സത്യമല്ലേ ഊഞ്ഞാൽ ഒക്കെ ആടുമ്പോ എനിക്കൊന്നും ആ ഊഞ്ഞാൽ ഒക്കെ ഒന്ന് കയറിയിരിക്കണമന്ന് തോന്നും പിന്നെ സെക്യൂരിറ്റി കണ്ട വഴക്ക് പറയത്തില്ലേ
ആ ഞങ്ങളുടെ ഇവിടെ പക്ഷെ ഇവിടെ ഞങ്ങളടെ പിള്ളാരും അലോക്കത്തി രണ്ട മൂന്ന് പിള്ളരുണ്ട് എല്ലാവർക്കും കൂടെ കളിക്കാൻവിടെ ഊഞ്ഞാലുണ്ട് ഇപ്പോൊ രണ്ടു വർഷമായിട്ട് അത അവിടെ കിടക്കുവ
ആഹ് ആ ആഹ ആഹ അതുകൊണ്ട് അതിൽ ഊഞ്ഞലടാം
ആഹ് ഇവിടെ ഒത്തിരി പിള്ളേരുണ്ട് എല്ലാരും കൂടെ കളിക്കുക സൈക്കിൾ ഓടിക്കുകയോ അവധിക്കാലത്ത്
ആഹഹാ ആാ അത് രസമാണ് ഉ ഇപ്പം പിന്നെ ഈ വർഷത്തെ വെയിലിന് വിളയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നല്ലോ അത്രയും വെയിലല്ലായിരുന്നു
വെയിലുണ്ട് നമ്മുടെ ഇവിടെ ഈ തോട്ടം ഉണ്ട് ഈ റബ്ബർ റബ്ബറും തോട്ടം ഇല്ലേ അന്നേരം അവിടെ നല്ല തണലുണ്ട് പകലൊ- പിള്ളേർക്ക് പെരക്കാത്തിരിക്കുമ്പോ ആവിയ ആഹ ആഹ അങ്ങനെ പോകാം
ഉ റബ്ബർ തോട്ടംമാണെങ്കി തണല്ല
തണലുണ്ട് ആഹ് ആഹ ഉണ്ട് ആഹ
എൻ്റെ വീട്ടിലൊക്കെ റബ്ബറുണ്ട് നമ്മൾ വന്ന് ആഹ ഇപ്പം പിന്നെ റബറിന് വിലയൊക്കെ കൂടിയല്ലേ കുറെ നാളു കൊണ്ട് കൊണ്ട് വിലയിലത്തൊണ്ട് വെട്ടാതൊക്കെ ഇട്ടിരുന്നതാ
വില കൂടി പക്ഷെ നമ്മള ഇവിടെൊന്നും വെട്ട് തുടങ്ങിയില്ല എല്ലാരും പ്ലാസ്റ്റിക്കും ഒക്കെ ഇട്ട് പറക്ക വന്നപ്പോ മഴയല്ലേ
ആഹ ഇപ്രാവശ്യം തന്നെ റബ്ബർ കവറിട്ടല്ലേ വെട്ടാൻ പറ്റും
കവർ ഇട്ടു പക്ഷെ മഴ കാരണം പിന്നെ വെട്ടായില്ല ഇനി മൂന്ന് നാല് ദിവസം ഇതുപോലെ തെളിഞ്ഞിട്ട് വെട്ട് തുടങ്ങിയിട്ട് വേണം ഇതാകാൻ
ആഹ കറക്റ്റ് ആണ് എൻ്റെ വീട്ടില് വീട്ടിലോകെ ഒരു വർഷം കൊണ്ടേ കിട്ടുന്നില്ല റബ്ബറിന് വിലയില്ലൊന്നും പറഞ്ഞ്
ആ ഞങ്ങളുടെ ഇവിടെയും വേട്ടുന്നില്ല വിലയില്ലാത്ത കൊണ്ട് വെട്ടുന്നേ ഇല്ല ആ ഉള്ളൂ ആഹ അവര് ഇപ്പ വില കൂട്ടിയതുകൊണ്ട്
ഓ ശരിയാണ് അത് കറക്റ്റാ ഉ- ഉം സത്യാണ് ഓണം നമ്മുടെ ഇവിടെ ഒകെ നമ്മുടെ വീട്ടില് ഓണം ആകുബോൾ ബോണസ് കൊടുക്കുക അങ്ങനെയൊക്കെ
ആഹ ആഹ ആഹ് ആഹ് ഉ ഉണ്ട് ആഹ
ഉ നമ്മളെ വീട്ടിലരൊക്കെ പണ്ട് തെങ്ങൊക്കെ ഉള്ളായിരുന്നു തെങ്ങ എല്ലാം മുറിച്ച് കളഞ്ഞിട്ടാ റബ്ബർ ഇട്ട് തെങ്ങ് പറങ്കിമാവ് അതൊക്കെ
ആ പക്ഷെ തേങ്ങായിക്ക് ഇപ്പൊ ഭയങ്കര വിലയാണല്ലോ
ഇപ്പാഴല്ലേ ഒരു വർഷമായിട്ട് ഭയങ്കര വിലയായിരുന്നു ഇപ്പ പിന്നെ തേങ്ങക്ക് വില കുറഞ്
ഇപ്പൊ ഇച്ചരി കുറവുണ്ട് ആ ആ അതെ
ഉം തേങ്ങ ഒരു വർഷമായിട്ട് ഇല്ലായിരുന്നല്ലേ
ഇല്ലായിരുന്നു തേങ്ങ അരക്കാതെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുവോ
ആ സത്യാണ് നമുക്കൊക്കെ എന്തോ കറി ചാലും തേങ്ങ വേണം ഉ പിന്നെ ഇങ്ങനെ വില കൂടിയപ്പോ പിന്നെ തേങ്ങൊക്കെ കൊറച്ച് കൊറച്ചൊക്കെ കൊണ്ട വന്ന് എന്നാലും തേങ്ങ അല്ലാതൊരു തോരൻ പോലും വഴക്കാൻ പറ്റത്തില്ല തേങ്ങ ഇട്ടാലെ ഒരു തൃപ് തിവരൂ എ എല്ലാത്തിന്റെയും മോള ഇച്ചിരി തേങ്ങ ഇട്ടില്ലേ ഒരു സുഖം വരത്തില്ല ഉ ആ വിളിച്ചണ്ണക്കും വില കൂടുതലാണ് മുൻപേ
ഇല്ല അന്നേരം എണ്ണ ഒയിച്ച് മെറികുറിട്ടി കാരണം അത്യം വിലകുടുതൽ ആയിരുന്നു ഇപ്പം കൊറച്ചു കുറഞ്ഞു ആ
കുറഞ്ഞു കുറഞ് ഇപ്പൊ ഇരുന്നൂറ്റി സ്‌ സംതിങ് ഒക്കെയള്ളൂ പണ്ട് അഞ്ഞൂ രൂപ യതല്ലായിരുന്നു
ആ അഞ്ഞൂറിൽ ആയായിരുന്നു ആ
ആഹാ ആ ഒരു കിലോ എണ്ണ അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മള് മേടിച്ചിട്ടുണ്ട്
ആ
ഉം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില് കൃഷിയൊക്കെണ്ട് കൃഷിയൊക്കെണ്ടോ ആ അതുണ്ട് പിന്നെ ഒന്നും പിടിക്കത്തില്ലല്ല ആഹ സത്യണോ ഒന്നും പിടിക്കത്തില്ല ഉ ചു അത് കാരണം ആയി ആയിരം പുരേഡത്തിൽ പോലും ഒന്നും പിടിക്കത്തില്ല
ഇല്ല പിന്നെ നമുക്ക് കുറച്ച് കൊടി ഒ ഉണ്ട് ഈ കുരുമുളക് കുരുമുളക് അതേ ഉള്ളൂ ആ ഉ
കുരുമുളകന്റെ സീസണൊക്കെ കഴിഞ്ഞല്ലേ
സി ആ സിസൺ കഴിഞ്ഞു
ആ നിങ്ങളെ എങ്ങനെ ഒണക്കി കൊടുക്കുവോ അതോ പച്ചയ്ക്ക് വി
ഞങ്ങള് ഒണക്ക് ഞങ്ങള് പറിച്ച് അതിയിങ്ങനെ പറി അതിന്റെ കുരുമൊളകായിട്ട് വേർതിരിച്ചെടുക്കുവല്ലേ എട്ത്തിട്ട് ഒണക്കും ഒണക്കിട്ട് കൊടുക്കും
ആാ എനിക്കറിയാം എന്റെ വീട്ടിലൊക്കെ ഇങ്ങനെയ ചെയ്യ്ന്നത് ഉം ആാ ആാ ഉണക്കി തന്നെ കൊട്
ആാ വെല കൂടുമ്പം കൊടുക്കും ഇപ്പം നല്ല വെലയൊണ്ട് അറുനൂറ്റി റ്റി എങ്ങാണ്ട് ഒണ്ട് ഈയെടാ കൊടുത്തേ ഇവടത്തെ ഒത്തിരി ഇല്ലാര്ന്ന് ഇവടെ
ഈ വർഷം കൊറവാ കുരുമൊളക് ആ പൊതുവേ കുരുമൊളകിന് പറ്റിയ ക്ലൈമറ്റ് അല്ലാര്ന്ന്
അല്ലാരന്ന് ആാ
ആാ ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യം എന്റെ വീ ഇവടെ എൻ്റെ ഞാൻ താമസിക്ക്ന്നാ വീട്ടി കുര്മൊളെകൊന്നും ഇല്ലാ അങ്ങനെ വീട്ടി പോമ്പാഴാ എടുത്തോണ്ട് വെര്ന്നത് അപ്പോഴ് എല്ലാ വർഷവും അവടെന്ന് എട്ത്തോണ്ട് ഈ വർഷം ചെന്നപ്പം പറഞ്ഞു ഈ വർഷം കൊറവാ കുരുമൊളകന്ന് പറഞ്ഞ്
കൊറവാ ആാ ഇനി അട്ത്തേ സീസണിലേക്ക് ഇനിയിപ്പം കായ്ചൊക്കെ വെരണം ഇ ഇപ്പം തൊട്ട് പൂക്കാരനൊക്കെ തൊടങ്ങിയെന്ന് തോന്നുന്നു
ആാ അതിന് ഓരോ ക്ലൈമറ്റെക്കെ ഇപ്പം മാറി മാറി വരുല്ലേ ക്ലൈമറ്റെക്കെ ഇതിനൊക്കെ ഓരോ സീസൺ ഉണ്ടാല്ലോ ആ സമയത്ത് മഴയും, വെയ്ലും ഒക്കെ വേണ്ടേ പിന്നെ നമക്ക് മഞ്ഞളൊക്കെണ്ട് മഞ്ഞള് ഹലോ കേക്കുന്നോടാ
അതെ ആാ
മഞ്ഞളെണ്ട് നട്ടാപിന്നെ അയിന് വല്യായ കെയറൊന്നും കൊടുക്കണ്ട പിടിച്ചോളൂം
ഒണ്ടല്ലോ
വെയാ പിടിച്ചോ ആ ഞാങ്ങള് ഇവടെ മഞ്ഞള് ഇവടെ അടുത്ത് ചിലരെക്കെ കൃഷിയൊണ്ട്
ആാ ആാ ആ നമ്മള് പിന്നെത് നമ്മള് സീസൺ ആവുമ്പോ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിങ്ങ് കൊടുക്കും അ ക്കാരങ്ങ് വേടിച്ചോളും നല്ലഞ്ഞളായെണ്ടേ ആ കൊടുക്കും കൊടുക്കും മില്ലില് കൊണ്ട് ഒന്നിച്ചെങ്ങ് കൊട്ക്കം പശെ അതിന്റെ ആ ഒരു വൃ ത്തിയാക്കും കാര്യങ്ങളെമൊക്കെ ഭയങ്കര ജോലിയാണ്
ആാ അതെ അതെ ആാ
മഞ്ഞള് കഴ്കി ഒണ കി ഭയങ്കര കഷ്ട ജോലി വെയിലെത്തിട്ട് ഒക്കേ ഒണക്കി പിന്നെ അതിന്റെ തോലയെല്ലാം കളഞ്ഞ് പിന്നെ ഒര്പാട് ഒള്ളവെര് അയിന്റെ മിഷിനത്തെക്കേ ചെയ്യാല്ലോ നമ്മക്ക് അങ്ങനെ വീട്ടിലാമ്പോ അത്ര മിഷനും കാര്യ ന്നല്ല വീട്ടിൽ തന്നെ
ആഹ അതെ ആഹ
പിന്നെ അത് പൊടിപ്പിച്ച് നമ്മുടെ ആവശ്യത്തിന എടുത്തിട്ട്
ബാക്കി കൊടുക്കും
ആ ബാക്കി ആക്കു കൊടുക്കും ആൾക്കാര് എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട അവരെല്ലാ വർഷം വരും
വരും ആ നല്ല വിലയുണ്ടായിരിക്കും അല്ലേ
ആ മ നല്ല വിലയുണ്ട് ശരിടാന്ന് എ വിളി ശെരി ഓക്കെ